ഹലോ
എന്തൊക്കെ വിശേഷങ്ങൾ സുഖന്നല്ലേ ഉം സുഗാണ്
എന്തൊക്കെയണ്ട് വിശേഷോക്കെ
ഉം സുഖമായിട്ട് പോകുന്നു ഇപ്പൊ ഉച്ച ഭക്ഷണൊക്കെ കേൾക്കുന്നില്ലേ
ആഹ് ഫുഡ് ഒക്കെ കഴിച്ചോ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു ആഹ് ഭക്ഷണം കഴിച്ചു ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു വെറുതെങ്ങനെ
ആഹ് എങ്ങനാ മഴയൊക്കെ ഉണ്ടോപ്പൊ മഴല്ലേ
ഇന്നിപ്പോ മഴയൊന്നും പെയ്തിട്ടില്ല ഇവിടെ വെയിലാണ്
ആഹ് ആഹ് ഇവിടെ അങ്ങനെ തന്നെ മഴേന്റെ ഒരു മൂടന ഇണ്ട് ഇവിടെ അങ്ങനെ തന്നെ മഴെന്റെ ന്റെ മൂടനണ്ട് ഇപ്പ വെയിലാണ് ഉം ഇപ്പൊ എങ്ങനെലും ഉണങ്ങി കിട്ടൂല്ലല്ലേ ഡ്രസ്സ് ഒന്നും
ഉം
ഉം
ആഹ് ഡ്രസ്സ് പിന്നെ മെഷീനിൽ ഉണക്കാണ്ട് ഇവിടെ
ആഹ് ആഹ് അങ് അമേഷിൽ ഉണുക്കണോണ്ട് കൊഴപ്പല്ലട്ടോ ഞമ്മുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഉം ഉം ഞങ്ങക്ക് ഇവിടെ മെഷീൻ ഒന്നുമില്ല ഞങ്ങക്ക് അല്ല അത് ഉം അപ്പൊ രാവിലെ തിമ്പല് കഴിചൂള ഞങ്ങളേ എന്നിട്ട് പിന്നണി വേറെ പണി ഒരുങ്ങുള്ളൂ രാവിലെ ചായേം കടിയും കുടിച്ചിട്ട് പിന്നെ വേഗം തിരുമ്പാൻ പോകും
ആ ആഹ് അപ്പൊ എന്നുംണ്ടായല് തിരുമ്പാ മതില്ലേ
ആ ഡെയിലി ഞങ്ങൾ തരുമ്പും രാവിലെ എല്ലാ പണിന്റെയും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞങ്ങൾ തിരുമ്പല്ലാണ് അത് കഴിഞ്ഞിട്ടാണ് വേറെല്ല പണികളൊക്കെ തുടങ്ങുള്ളൂ കാരണം ഇത് ചിക്കാന് പിന്നെ ഒന്ന ഒന്നാമത് ഉണങ്ങ ആദ്യം ഞങ്ങൾ അങ്ങനെ തന്നെ പിന്നെ ഇപ്പോൾ മഴിയ ക്കല്ലേ അപപ്പോ പിന്നെ ഉണങ്ങി കിട്ടൂലല്ലോ
ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ ഇണ്ടാക്കല
ഉം ഞങ്ങളിവിടെ എന്നും നലക്ക
ആഹ് എല്ല എന്ന അലക്കലില്ല
അല്ല എന്നും നലക്കില്ല ആകെ ഇന്റെതും മോൾടെതും ഡ്രസ്സ് ഉണ്ടാവുള്ളു അപ്പൊ രണ്ട് ദീസം കൂടുമ്പോഴൊക്കെ മെഷീനിൽ ഇടലോ സാധാരണ മോള മാത്രം കല്ലുംമേൽന്ന് തതിരുമമ്പും ഇന്റതും ഇന്റത് മിഷീനില് ഇടലാധികവും അത് രാവിലെ പണിന്റെ ഇടയില് മിഷീനിലട്ട് ഇട്ട് വെക്കും പിന്നെ പണി കയ്യാൻ നേരത്ത് അത് കൊണ്ടോയി
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെയാണല്ലേ ഉം പി
പിന്നെ എന്താ എന്തേലും ഉണ്ടോ
ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഇല്ല ഉണ്ടാക്കിയില്ല കാരണം ഇപ്പൊ രണ്ട് മൂന്നാല് ദിവസആയിട്ട് കുടുംബത്തില് ഓരോ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു എൻഗേജ് ബന്റ് ഉണ്ടായിന് ഒരു കല്യാണം ഉണ്ടായിന് അപ്പൊ തുടർച്ചയായി ബിരിയാണി മന്തി അതൊക്കെ കഴിച്ച്
ആഹ് അതാരം സ്പെഷ്യലിന്റെ ആവശ്യം ഇപ്പ അടുത്താആയിട്ട് ഉണ്ടാകുലല്ലേ ഇപ്പൊ കഴിച്ചൊണ്ട്
അപ്പൊ ഞങ്ങള് ഇന്ന് സാധാ ആ സാധാ ഭക്ഷണം ഉണ്ടാക്കി സാധാ ചോറും മറ്റേ വെണ്ടക്ക കറീം ഒണക്കമീൻ പൊരിച്ചതും പിന്നെ പയറുപ്പേരി അങ്ങനെ സാധാ ഭക്ഷണമാണ് ഇന്ന് കഴിചേ ഉം പിന്നെ മോള് അങ്ങനെ സാദാ ഭക്ഷണം കഴി കുല ആഹ് എന്താ ഉണ്ടാക്കിന്ന്
കഴിക്കൂലേ ഞങ്ങക്ക് പോലെണ് ക്ക മീനും പിന്നെ ചക്കക്കുരും
ആഹ് ചക്കക്കുരു മുരിങ്ങിയിട്ട കറിയാണ് അല്ല അവള് സാധാരണ കഴിക്കാൻ ഭയങ്കര മടിയാണ്
മഴടിയാണല്ലേ ആഹ്
ഉം പിന്നെ ഞാൻ സാധാരണ ഓള ഭക്ഷണം എന്ന് പറയണത് ആഹ് ഓളെ ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞി മുത്താറിം മാത്രാണ് രാവിലെ കഞ്ഞി ചോറൊക്കെ ഉണ്ടാക്കണയ്ന്റെ കൂടെന്നെ കുറിയ്രിന്റെ കഞ്ഞിണ്ടാക്കി വെക്കും അതൊരു മൂന്നു നേരം അത് കൊടു ക്കും പിന്നെ രാത്രിയും പിന്നെ ഒരു നേര മുത്താറി ആയിട്ടും കൊടുക്കും
ആഹ് ആഹ് അല്ല ഈ കുഞ്ഞീ പറ്റ ചെറിയ അരിയാണ് കുറിയരിപർഞ്ഞാ പറ്റ ചെറ്താ പാറലറിന്നൊക്ക
ആ പറ്റ ചെർതല്ല ഉം പാറ്റലരി അല്ല അതല്ല സാധാ നമ്മളെ ഇവിടെ വീട്ടിന്നന്നെ കുത്തിച്ച് ഇണ്ടാക്ക്ണ അരിയാണ് നമ്ക്ക് ഇവിടെ നമ്ക്കിവ്ടെ വയല്ണ്ട്. അപ്പ അത് ഞങ്ങള് ഇങ്ങനെ പാട്ടത്തിന് അങ്ങനെ കൊടുക്കും അപ്പ നമ്ക്ക് കൊല്ല ത്തില് ഒര് ചാക്ക് നെല്ല് നമ്ക്ക് കിട്ടും ആഹ് ആഹ് ആഹ് അത് കു കുത്തിച്ചിണ്ടാക്കിയലാണ് ഞങ്ങള് ആഹ് അതെ വിഷന്നും ഇല്ല്യാത്ത നല്ലരി
അല്ലയാണ് ഞക്ക് ഇവിടെ ഞങ്ങളൊക്കെ കുട്ട്യക്ക് പാറലരി അല്ലാത്ത അയിന്റെ ച്ചൊര് വല്യരൊടി ഇണ്ടാവൊല്ലോ ആഹ് അതാണ് ഇവിടെ മ ക്കക്ക് കൊട്ക്കല് പക്ഷെ ഇ പാറലരി കൊടുത്താല് നല്ല കഫംന്നറിയും പറഞ്ഞേക്കാ അപ്പപിന്നെ ഞങ്ങളത് വാങ്ങലില്ല ആഹ് കഫം കുർന്നയാണല്ലോ ആരി വേവിച്ചാല് അത് കുർന്നനായിക്കൊല്ലോ അപ്പ പിന്നെ ഞങ്ങള് കഫം ന്നയറിയും പറഞ്ഞാട്ട് അത് വാ വാങ്ങലില്ല അയിന്റെ കുറ്ച്ച് വല്യ അരിയാണ് വാങ്ങല് ഉം ഇങ്ങള് കൃഷികളൊക്കെ ഇങ്ങളെ അവ്ടെ ഇങ്ങള് കൃഷിയക്കെ എങ്ങനെ അഹാ പെര്ന്നാളായി പെര്ന്നാളായി മദ് സ്കൂള് തൊറ്ക്കാനായി എന്തെക്കെ എടുക്കെണ്ടിയതന്നറിയില്ല ഡ്രസ്സുട്ക്കണം സ്‌കൂ ളാകുമ്പ ബുക്ക് ചെലവോണ്ട് ചെലവാനി വര്
ആഹ്
ഉം ഡ്രസ്സൊക്കെ എട്ത്താ പെരുന്നാക്ക്
ഇപ്പൊ പെരുന്നാക്ക്ള്ളത് ഞാന് ഇപ്രാവ്ശ്യം ഓൺലൈൽ മോൾക്ക് ഇടുത്ത് മോൾക്ക് ഞാന് കടയിൽ പോയി ഇട്ത്ത് പിന്നെ എനി ക്ക്ള്ളത് ഞാൻ ഓൺലൈൽ ഓഡ്ർ ചെയ്ത്ണ് രണ്ടീസം കൊണ്ട് എ
അഹ്ശ ആഹ് ആഹ് അങ്ങനെ ഇ ഇപ്പ എല്ലാരെടുത്തു അതാ ഏ ഇപ്പ ഇപ്പ എല്ലാരുത് ഓൺലൈലാണ് നോക്ക്ണത് ഒരണം നല്ല നല്ല ക്ലോത്തള് ഇപ്പോ ഒര്ട് ത്തരെ സ്റ്റാറ്റസ് കാണുമ്പോ പിന്നെ നല്ല നല്ല ക്ലോത്ത് നല്ല നല്ല ജ് കാണാ നല്ല ഭംഗി ള്ള സൈസ് ചുരിദാറുകളൊ വെല ഇച്ചിരി കുർച്ച് കൂടിയാലും ഇന്നാലും നമക്ക് കടേ പോണ്ടല്ലോ അപ്പൊ നമുക്ക് നല്ല
പക്ഷെ ഏഹ് കടേലക്കാ ട്ടിലും വെലക്കൊറവില് ഓൺലൈലാ കിട്ട്ണന്ന് ഇപ്പൊ കടയിലേക്കാട്ടിലും വെലക്കൊറവ് ഓൺലൈലാണ് ആഹ് അതെ
അ ഇണ്ട്ലെ ഞാൻ ഇൻക്ക് ഇഞ്ഞ് കടേത്ത റൈറ്റ് ഇപ്പ ഏയി ഇപ്പത്തെ റൈറ്റ് എങ്ങനെ ഇൻക്ക് കറക് കറക്റ്റ് അറീല ഞാന് ഞാന് ഇന്റൊരു ഇന്റൊരു ഫ്രണ്ട്സ് ഇതേമാരി വെക്ക്ണണ്ട് സ്റ്റാറ്റസെ അപ്പ ഞാന് ഓളേന്ന് ഇങ്ങനെ കണ്ടപ്പോം പിന്നെ അത് അത്യാവശ്യം വെലണ്ട് അപ്പൊ കടേല് ചെല്പപം ആ റൈറ്റന്നെ ആവുന്ന് ഞാൻ വിചാരിക്ക്ണത്
ആഹ് ആഹ് നമ്മളെ ഈ ആമസോണ് ഫ്ലിപ്കാർ ട്ട് ആഹ് ഫ്ലിപ്കാർട്ട് ഷോപ്സ് അയിലൊക്കെ നോക്കുമ്പൊ നമ്മള് കടേ പോയി വാങ്ങ്ന്നതിനെ കാട്ടിലും വെലക്കൊറവില് അയില് സാധനങ്ങളൊക്കെ കാ കിട്ടാറ്ണ്ട്
കിട്ടും ആഹ് ആഹ് ആഹ്
പിന്നെ പിന്നെ ഉള്ളത് എന്തന്ന് വെച്ചാല് ക്വാളിറ്റി കൊറവാണ്ന്ന്ണ്ടങ്കില് നമ്ക്ക് റി ട്ടനയക്കാള്ള ഓപ്ഷൻ ഇണ്ടല്ലോ
ആഹ് ആഹ് ഇണ്ട് ഇൻക്ക് ഈ റിട്ടേൺ അടിക്ക്ണ അടിക്ക്ണ സംഭവം അത് ഇൻക്കറി ഞാനിങ്ങനെ വാങ്ങന്നല്ലാതെ ഇൻക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ചെലപ്പം ഞാനത് അത്ണ്ടാണ്ട് ഇടും എങ്ങനെ ഈ റെ ഇതാണ് സംഭവം അത് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഇനി ചെയ്യുമ്പോ അറിയോ അറിയില്ല
ഉം അത് വളരെ സി സിംമ്പിളായിട്ടുള്ളൊരു കാര്യാണ്
ആഹ് ആഹ് ആഹ്
അത് വളരെ എളുപ്പള്ള കാര്യാണ് അത് ഒരു വട്ടം ചെയ്താല് നിങ്ങക്ക് മനസ്സി
ആ ആ ആ അതല്ല അത് നോക്കാത്തോണ്ടാണ് ട്ടോ ഒന്ന് ഒന്ന് റിട്ടേൺ അടിച്ച് നോക്കട്ടെ എന്ന് നോക്കാത്തോണ്ട നോക്കിയാ ഒരു പക്ഷെ അത് കി
ആഹ് ആഹ്
കുറിച്ച് നോക്കാത്തൊണ്ടാണ് ഉം പിന്നെന്താ മങ്ങേന്റ സീസ്
ഓഹ് നറയേ ഉണ്ട് ഞങ്ങളിപ്പോ ഇവിടെ ഞങ്ങക്ക് തന്നെ ഞങ്ങളെ സ്ഥലത്തന്നെ പഞ്ചാരമാങ്ങ ഒരു പാടുണ്ടായിന് ഞങ്ങള് അപ്പൊ കൊറേ കിട്ടും അപ്പൊ അടു
ആഹ് അത് ചെറു ചെറു ആ ചെറിയ മാങ്ങ അല്ലെ ചെറി ആഹ് ചെറിയ സൈസ് മാങ്ങല്ലേ പഞ്ചാര മാങ്ങ പറയണത് ആഹ് ആഹ് ആഹ് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഇണ്ടാക്കിയോ മാങ്ങേനോണ്ട്
ആഹ് അപ്പൊ ഞങ്ങളത് കൊറേ ഉണ്ടായപ്പോ ഞങ്ങളത് ആഹ് പഞ്ചാരമാങ്ങ ഇണ്ടാ പിന്നെ ശർക്കരയൊക്കെ ഇട്ടാണ്ട് മാങ്ങേം ശർക്കരേം ഇട്ട്. അടുപ്പത്ത് വെച്ച് വേവിച്ചാണ്ട് പിഴ്ങ്ങാറ്. അപ്പൊ അങ്ങനെ ശർക്കര മാങ്ങ ഉണ്ടാക്കിയിനി അത് ഭയ് നല്ല ടേസ്റ്റ് ആണ് നിങ്ങളെന്തേലും ഉണ്ടാക്കാറുണ്ടോ
ഞാന് പൊതുവേ ഞാ ഒന്നും ഉണ്ടാക്കലില്ല പക്ഷെ ഇപ്രാവശ്യം നല്ല പഴുത്ത മാങ്ങ ഒരുപാട് കിട്ടാണ്ടേയ്ന്നല്ലോ അപ്പം ഞാനീ യൂട്യൂബ് നോക്കിയിട്ട് ഒന്ന് രണ്ട് റെസിപ്പീസൊക്കെ ഞാന്ണ്ടാക്കീന് മാമ്പഴ പുളിശ്ശേരി ഇല്ലേ
ആഹ് ആഹ്
അത് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ഈ പഞ്ചാര മാങ്ങയാണ് നല്ലത് നല്ല ചെറിയ സൈസ് മങ്ങയാണ് അതിന് വേണ്ടത്
ആഹ് ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കല് നിങ്ങള്
അത് പിന്നെ ഏഹ് ആദ്യം മഞ്ഞപ്പൊടിയും പച്ചമുളകും കുറച്ച് ഉപ്പ് പകുതി ഉപ്പും ഇട്ടട്ട് വേവിച്ചെടുക്കും മാങ്ങനെ വേവിക്കും എന്നിട്ട് പിന്നെ അയ്ക്ക് കാര്യായിട്ട് നമ്മള് തേങ്ങ അരപ്പ് ഇണ്ടാവൊല്ലോ ഹലോ
ആഹ്
തേ എന്താപ്പ സൗണ്ട് കേട്ടെ ആഹ് ആഹ് ഏ അയി പിന്നെ തേങ്ങരപ്പ് ഇണ്ടാവും ആ തേങ്ങരപ്പൊക്കെ നമുക്ക് എഹ് അതില് ചേർക്കുന്നത് പിൻ നല്ല ജീരകം പിന്നെ തൈ തൈര് ലാസ്റ്റ് എടപ്പാര്യ നല്ല ജീരകം മഞ ആഹ് അരിക്കണേക്കും മഞ്ഞപ്പൊ പ്പൊടി നല്ല ജീരകം ആ ആഹ് തും ഇട്ടാട്ട് നന്നായി ന്ത് അരക്കണം പക്ഷേ നല്ല നന്നായിട്ട് അരയും വേണ്ട എന്നിട്ട് കട്ടക്കട്ടായിട്ടെ തേങ്ങ നിക്കൂല്ലോ ആഹ് ആ ഇതി ഹലോ കേക്കുന്നില്ലേ കേക്കണില്ലേ
ക്ക്ന്ന്ണ്ട് ആഹ് ഇൻ
ആഹ് ആഹ് അപ്പൊ ആ രീതീല് തേങ്ങ ആഹ് ആഹ് അങ്ങനെ രീതീ ല് തേങ്ങ അരച്ചിട്ട് പിന്നെ അമ്മള് ഈ തേങ്ങാ പാൽ ഈ തേങ്ങ അരച്ചത് അമ്മള് ആ മാങ്ങ പിഴങ്ങിച്ചേ അങ്ങ് വിളിച്ച അതുണ്ടല്ലോ പാത്ര തില അയിനേത്തേക്ക് ഈ തേങ്ങ പാർന്ന് അത പിന്നെയ്ക് ലാസ്റ്റ് ലാസ്റ്റ്ല്ല തൂമിക്കണേന് കുറച്ച് മുമ്പ് തേ തൈരില്ലേ
ഉം ഉം
തട്ട് ഇട്ടാണ്ട് ആയിക്ക് ട്ട് പാർന്നിട്ട് നന്നായിട്ട് മിക്സ് പക്ഷെ തൈര് നമ്മള് ഇപ്പ നന്നായിട്ട് ഇളക്കരുത്ട്ടാ അപ്പൊ പിരിഞ് പോകും ആഹ് മാമ്പഴ പുള്ളിശ്ശേരി തൈരിട്ടനെ ശേഷം തളക്കരുത് ആഹ് ഉം ഉം
ആഹ് ആഹ്
നന്നായിട്ട് ഇളക്കിയാൽ മതി എന്നിട്ട് പിന്നെ കടുക് വറവിട പക്ഷെ
ആഹ്
വറ്റൽ മുളകും കറിവേപ്പി കറിവേപ്പിലി ഈ
ആഹ്
ചെറിയുള്ളല്ലേ ചീരുള്ളിറി ചെറിയ ഉുള്ളി ആഹ് ചെറിയ ഉളളി കൂടി വറവ് ആ വറവ് ഇട്ടാട്ട് അത് അത് ഏഹ് അയ്ലിടാ അത്ര തന്നേ ഉള്ളു സംഭവം സിമ്പിളാ സാധാ കറി വെക്കണ മാതിരി അതിന് മാമ്പഴപ്പുള്ളിശ്ശേരി എന്നൊക്കെ പറയുമ്പോ വേറെന്തോ സംഭവണു വിചാരിക്കും നമ്മള് സാധാ ഒരു കറി വെക്കണ ആ ഒരീതില് തന്നെയാണ് വെക്കുക പിന്നെ എന്താ എന്നാ പിന്നെന്താ പ്രത്യേകിച്ച്ന്നുല്ല ന്ന അയ്ക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കട്ടോ ന്നാല് ആഹ് ഓക്കേ എന്നാ ശരി